ആഹ് കേക്കണ്ട് കേക്കണ്ട്. നല്ല വർത്താനം എന്താ കോളൊന്നും കിട്ടണില്ല കൊറേ നേരായിട്ട് അടിച്ചിട്ടേ.
എന്താണാവോ? കുറെ നേരായി ഇങ്ങനെ പലരേക്കും ആരേക്കും കോള് പോണില്ല. ഇപ്പൊ ഇപ്പൊ റെഡിയായി. അയിന് ആ ആ അതന്നെ
ഉം
എന്താറീല
ഉം അഹ്ശെരി.
പിന്നെ പണീക്കെ കഴിഞ്ഞോ?
ഇല്ലേ തൊട്ക്കാണ്ട് തിര്മ്പാണ്ട് ഒക്കെണ്ട് ആഹ് മക്കളൊക്കെ കഴിഞ്ഞിട്ട് പോയൊ ചോറൊക്കെ ആയിട്ടോള്ളു
ആഹ് ശരി ഉം ഉം
മീനൊക്കെ ഒരുക്കി വെച്ച്
ആഹ് ആഹ്
ഉം
ഏഹ് തിര്മ്പാന് തിര്മ്പലെങ്ങനെ കല്ലുമ്മെന്നാ
ആഹ് കല്ലിമ്മക്കെർങ്ങും അയ്നായാ വേൺ പണിയാജ്ജോല്ലോ
ആഹ് ആഹ് ആഹ്
ഇങ്ങളെന്താ കറ്യൊക്കായൊ
യാ കറിയായി കറി മീന് മീൻ മൊളകിട്ടിണ് ഞ് വെണ്ട ഉപ്പേരിണ്ടാക്കാണ്ട് ഉം മീൻ പൊരിച്ചാന്ള്ളത് ഉപ്പും മോളകും പെര്ത്തി വെച്ച്ണ്
ആഹ് ശെരി തൈര് കിട്ടിയാ തൈര് കറി ണ്ടാക്കെനി കേര്തി
ആഹ് മോര് കറീലെ
ആഹ് മോരാക്ക്യോട്ട്
ആഹ് ആഹ് ല്ല ടേസ്റ്റാ
ആ നല്ല ടേസ്
ഉം ഉം ഉം
അഹ് ചൂടാവാം പാടില്ല്യലേ ഒന്ന് കൊർഞ്ഞ ചൂടേ പാടൊള്ളൂ അർണു
പ്പതെന്നെ ഓഫാ
അപ്പ തന്നെ ആഹ് തൾപ്പിക്കാം പാടില്ലാന്ന് ഉം അൻ തൈര് കിട്ടിയിട്ടില്ല കിട്ടോ അറിയില്ല
ആഹ് പിന്നെ മക്കളൊക്കെ പോയിലെ
ആഹ് എല്ലാരും പോയി ഉം ഉം
ഞങ്ങന ഒറ്റക്കങ്ങെനെ എട്
ഉം ഞോറ്റക്കങ്ങനെ ഇര്ക്ക ആഹ് തന്നെ എല്ലാരും പോയാന്നാല്ലേ
ആഹ് എല്ലാരും പോയി
എന്നാ ശരി ഉം ഉം പിന്നെ എന്താ ഇങ്ങളിന്നാ വൈന്നാരൊന്ന് മക്കള് വരുമ്പോത്തിന് എന്തേ ഇണ്ടാക്കേൽണ്ടോ
മക്കള് വെരുമ്പോത്തിന് ചേലെന്ന്ന്തേലുണ്ടാക്കും അല്ലേങ്കെന്തെ ബേക്കറി കൊട് കും ഇന്ന്പ്പ ഞാൻ കൽത്തപ്പണ്ടാക്കണം ഇയാര്ച്ച്ണ്ട് ഇങ്ങളെങ്ങനെ കൽത്തപ്പണ്ടാക്കലോന്ന് പറ്ഞ്ഞന്നാണി
ഞാന് ആഹ് നല്ലോം പൊള്ളൂ ഉം ഉം ഞാന് ചൂട് ശർക്കര ഒരുക്കിയിട്ട് ആഹ് തൾച്ച ആഹ് തളച്ചതോട് കൂടെ അയ്ക്കാണ്ട് ഒയ്ക്കും
ആഹ് അരി വാ
ആഹ് ആഹ് അരി അര്ച്ച് പാർന്നേക്ക്
ആഹ് അരീക്കെന്താ കൂട്ടാ
അരീക്ക് അയ് ആഹ് ഏലക്കായി ചെൽപ്പ കൂട്ടു അല്ലെങ്കില് നല്ല ജീരകും കര്ജീരകൊക്കെടും ഉം ഉം ഇങ്ങട്ട് നല്ലോ ആഹ് ആഹ് ശർക്കരമാവ് അയ്ക്കൺ പാർന്നിട്ട് തുള്ളിക്കാരപ്പൊടി അപ്പകാരടും
ആഹ് ആഹ്
ഉം ആഹ് ങ്ങട്ട് പിന്നെ തേങ്ങ കൊ ത്തും ചെറിയ ഉള്ളി നല്ലോം ചെറുതാക്കി അര്ഞ്ഞ് കാണ്ട് നല്ലോം വേ വെൾച്ചെണ്ണേലോന്നും വയ്റ്റീട്ട് അയിക്കാണ് പാഓന്നൊട്ക്കും ഉം
അപ്പ നല്ല ടേസ്റ്റ്ണ്ട് അല്ലോ പൊള്ളുക്കാരലെ
ആഹ് നല്ലോം പൊള്ളച്ച് പൊന്തി വരും നല്ല സോഫ്റ്റ്ണ്ട അര്ക്കുമ്പോ കൊറ്ച്ച് ചോറ് കൂട്ടിയാ മതി അരി അര്ക്കുമ്പോ
അരി അരക്കുമ്പോ അരിക്ക് കുറച്ച് ചോറ് കൂട്ടാ ഉം ഉം അ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയോക്കട്ട ഉം എന്തെങ്കിലും ഒരു കടി നിർബന്ധാണല്ലോ സ്കൂൾട്ട് വരുമ്പോ ഇന്ന്പ്പോ സ്കൂളിൽ നല്ല പിന്നെ മധുഹൂത്തോക്കെണ്ട് അർഞ്ഞ്
ആഹ് ഫോട്ടോ കണ്ടുണ് ആ മെസ്സേജ് അയച്ചേല് ല്ലേ ആഹ് ശരി ആഹ്
അപ്പൊ നല്ല അങ്ങനത്തെ ദിവസൊല്ക്ക് നല്ലഷ്ടമാണല്ലോ
ആഹ് ആ ഉസ്കൂക്ക് പോവാതന്നെ ഊറ്റാണ് ഉം ഉം ഉം
കറി വേറെ കൂട്ടാനൊന്നും മാണ്ട മദ്ഹൂത്താണ്റഞ്ഞപ്പം ഉം
ള്ളതും കൊണ്ടുപോവും
ആഹ് പ്പൊ വരുമ്പോത്തിനുള്ളന്തെലും ഇതേമാതിരിന്നെ എന്തെങ്കിലും അരി വളളത്തിട്ട് കലത്തപ്പന്തേ പ ന്ത പാരായരിച്ചു
അത്ശരി ആഹ് ആഹ്
അ ചെലപ്പം പറ്റും ചെലപ്പഉം പറ്റൂല
ആഹ് അതന്നെ ഇബടെ മോൾക്കൊന്നും പറ്റൂല ഓ ഓക്ക് കലത്തപ്പം തീരെഷ്ടല്ലാത്ത സാധന
കൽത്തപ്പാപ്പം പറിം ഉം നമ്മളന്തേലൊക്കായിട്ട് ഒ പ്പിച്ചേക്കാരം ഓല് വരുമ്പോത്തിന് ന്തേലും മാണ്ടേച്ചാ
ആഹ് ഒൽക്കത് പറ്റൂല
ഉം അപ്പൊ ഓൽക്കത് വാണ്ടിരുല്ല
ഉം കുയ്യപ്പം പറ്റും
ആഹ്
ഉം പ്പ എണ്ണ കുടിച്ചണ സാധനാണ് അതുകൊണ്ടാ ണ്ടാക്കാൻ മടിയ
മടിയതാ എണ്ണ അതും നെയ്യപ്പൊക്കെ ആണെലും എണ്ണ നല്ലോം മാണം
എണ്ണ കുട്ട്യേക്ക് കൊടുക്കാനും പാടില്ലല്ലോ ഉ അപ്പൊ പിന്നെ നമ്മള് എണ്ണ കടി കൊറക്ക കയ്യണതും ഉം ഉം കലത്തപ്പത്തക്കവുമ്പോ പിന്നെ എണ്ണമാ -
ആഹ് വ മാണ്ട ആ ചട്ടിമ്മലൊന്ന് ജസ്റ്റ് ന്നണ്ട് പരറ്റിയാലും
നഞ ആ നഞാ മതി ഉം പോന്തി വന്നോളും നോൺസ്റ്റിക്കിന്റെ ചട്ടിലാ ങ്ങള് പാരല്
ഞാൻ നോൺസ്റ്റിക്കിന്റെ കേക്കും പാത്രല്ലേ നമ്മള് കേക്ക്ണ്ടാക്കണ അയില്
ആയിശരി ആഹ് ആഹ് അയിലാവും ലെ
ഉം ഉം പിന്നെന്താ വീട്ടില് എല്ലാരുംല്ലേ എത്ര കുട്ട്യാളാ നാലാള് ആഹ് ആഹ്
പിന്നെന്ത ആഹ് ങ്ങളെ മുന്നിലൊക്കെ റബ്ബർമാരാ നറച്ച് റബ്ബർ മരം നറഞ്ഞിട്ടെ കൊതുകും ഈച്ചിം അം നല്ല മഴ പെയ്യുമ്പോ അധികാ കൊതുകിന്റെ ശല്യം നല്ലോണ്ടാവും ഉം ചെര്ട്ടേൽ പാല് വെട്ടണോണ്ട് ചര റ്റേല് വെള്ളംനിക്കെണ്ടാവൂല ഓൽ നിത്യം വെട്ടണോല് ആഹ് ചമ്മല് ചീഞ്ഞ കാട് കൂടി കടന്നിട്ടേ
ആഹ്
ഉം നല്ല കാടാ ന്നട്ട് പാ ഇപ്പോളും ആ വെട്ട്ണ ചേച്ചിന്റെ മരത്തിന്റെ കവറിന്റെ ഉള്ളിലൊക്കെ പാമ്പ ഇണ്ടായീന്ന് പറീണ്ട്
യോ കവറിന്റെ ഉള്ളിലോ
ആഹ് ന്നിട്ട് ആ ചേച്ചി വെട്ടിയപ്പൊ പാൽ എടുക്കാൻ ചെന്നപ്പോ നെലത്ത്ക്ക്ണ്ട് ചാടി ർഞ്ഞ് നല്ല ആ നല്ല കരിമൂർക്കനാണ്ന്ന് മ്മ്
ഉം ഇതെ എവിടെയും കേയറി പെരകും ഇതേയ് നല്ലോ മഴ പെയ്യുമ്പോ അന്റെ ഉള്ളിൽക്കൊക്കെ പോവും ചെയ്യോ
പോവും ചെയ്യും ആ ചേച്ചി നാല് മണിക്ക് വന്ന് വെട്ടല്ലേ
ആഹ്
ഉം
കാൽമലല്ലേ ഗ്ലൗസ് ഇടോള്ളൂ കയ്യമ്മേൽ ഇപ്പൊ ഒന്നും ഇടൂലല്ലോ
ഇല്ല ഇല്ല ഇല്ല എന്നിട്ട് ഏതായാലും ആ ചേച്ചി പേടിച്ചു കൊത്തീല്ല പറഞ്ഞു
ആ
അതിപ്പൊ ഒരാഴ്ച ആവണള്ളു അതിന്റെ മുന്നേ ഒരു ദിവസം കണ്ടീനു ചേച്ചി വലിയൊരു പാമ്പിനെ കണ്ട് പറഞ്ഞ് ചവിട്ടാണ്ടത്തി ആഹ് സാധനണ്ട് ഇഷ്ടംപോലെ പാമ്പു ഇണ്ട് പറീണ്ട് ഓൽ
ആ ആ
ഇപ്പൊ വെട്ടലുല്ല ഇപ്പൊ രണ്ടീസായിന് ഓല് വെട്ടാൻ വെന്ന്ട്ട് പാമ്പിനെ കണ്ട്ട്ടേ
ആ ശരി ഉം ഏ ആ കണ്ടാലും പിന്നെ അവക്ക് വെട്ടി വന്നിണ്ടാവുല്ല
വെന്ന്ണ്ടാവൂല്ല മിഷീൻ വെട്ട് വെട്ടാതെ വെട്ടണ്ടാ ർഞ്ണ്ടാവും
ആ അത്ശരിയാ ആ ആ കാടും ഇതും നന്നാക്കി
ആ കാട്ണ്ടാക്കി വെട്ടീട്ടേ പറ്റുള്ളൂ പർഞ്ട്ടോ കാട് വെട്ടിയാ പിന്നെ ഓൽ പോയിക്കോളും മെഷീന്റെ ഒച്ചി ഇതൊക്കെ കേൾക്കുമ്പോ കൊറെേ ആ ഇത് കാണില്ലല്ലോ അതോണ്ട് ഓല് പൊയ്ക്കോളും ഉം നർച്ച് റബ്ബറു ആണ് ചുറ്റും രണ്ട് ആ രണ്ട് ഭാഗവും റബ്ബറാണ് ആ കാട് നറയും കൊതുകും ഈച്ചിം എല്ലാ വാക്ക് രാത്രിയായ ഈ പ്രാണികളും ഒക്കെ ഉണ്ടാവും
ആഹ കാര്യം, കുട്ടികളെ മേലൊക്കെ തണർക്കും
തണർത്തണ് മ്
ആ ഞാ പറയാ പലേ അസുഖും ഈ മഞ്ഞപ്പിത്തവും ആ പലേതും ഉള്ളോലല്ലേ ഉം ഉം അതന്നെ
മഞ്ഞപിത്തം ബാധിച്ചാണ്ട് ആ ഷിഖല്ലിം ക്ലാസ്സില ഒക്കെ പാനിയാണ് പറീണ്ട് മക്ക
സ്കൂളിലും എല്ലായിടത്തും പനിയാണ് കുട്ടികൾക്ക് പിന്നെ ഒരു വിധം പനി കണ്ടാലും മക്കള് വരാതെ നിക്കൂല ഒന്ന് തലപൊന്തിയാല് ഓര് വരും
ആഹ ഓര് പോവും ചെയ്യും നമ്മളെ മക്കള തന്നെ പോവാണ് പിന്നെപ്പൊ ആരേം പറയണ്ട ഓൽ വീട്ടിൽ നിക്കാനാവൂല ഓല് പോവാ പിന്നെന്താപ്പൊ ചെയ്യ്ണ് അങ്ങനെ എല്ലാരും പോരല്ലെ അപ്പൊ പിറ്റ മറ്റേ മക്കൾക്കും പകരാണ്
പകരാണ് അതാണ് അത് കൂട്ണതോണ്ടാണ്
ആ ശ്രദ്ധല്ല പിന്നെ ഈ തിളപ്പ ച്ചാറിയ വെള്ളം കൊടുത്തയക്കണം അങ്ങനെ ഞമ്മള് ഒരാൾതൊരാള് വാങ്ങര്
ആഹ് അതിന് ചെറിയ മക്കളൊന്നുംപ്പൊ അത് ശ്രദ്ധിക്കൂലല്ലോ
ഇല്ലല്ല അത്
ഒന്നിലും രണ്ടിലും പഠിച്ച്ണ മക്കള്
എപ്പളും കൈ സോപ്പിട്ട് കഴുകണം ഉം അയിനൊക്കെ സോപ്പും എല്ലാ സ്കൂൾല് റെഡിയാണ്
ആഹ അതേപോലെ മക്കള് ചെയ്താല് നല്ല കാര്യാണ് പ്പപണ്ടത്താതിലല്ലല്ലോ സ്കൂളൊക്കനല്ല സ്മാർട്ട്‌റൂമുകളും മ എല്ലാ സൗകര്യോം ണ്ടല്ലോ ഉം
മ് നല്ലൊസോപ്പ് കയ്യേകാൻ സോപ്പും എല്ലൊം
ഇപ്പന്തോരുഷാറാ ഉം വൃത്തിയാണ് ഉഷാറുആണ് മ്ഫുഡൊക്കെ അടിപൊളി
അടിപൊളിയാണ് ന്റാങ്ങളന്റെമോള് പഠിക്കിണോട് ത്തും അങ്ങനെന്നെ നല്ല വൃത്തി മാണം നല്ല സ്മാർട്ട് റൂമാണ്ന്നൊക്കങ്ങനെ പറയിണ്ട് നാത്തൂന് പോയ മീറ്റിംഗിന് പോയി വന്നാട്ട്
ആന്നെ അങ്ങനാവുമ്പളെന്നെ മക്കൾക്കും ഞമ്മളൊന്നും പോയീന അന്നത്ത സ്കൂളും കാര്യോന്നല്ലല്ലോ പിന്നെ ചോറിനാ ദിവസോം വേറെ വേറെ
അ വേറെവേറെ ഫുഡാണ് അതും നല്ല വൃത്തിക്ക് വെക്കും മാണം നല്ലന്തെങ്കിലുണ്ടാക്കും ക്കോ മാണം
ക്കണ്ടാവും ആഴ്ച്ചേല് ഒരുദിവസംചി ചിക്കനോ ബിരിയാന്യോ മന്തിയോ മദ്ഹൂത്ത് ന്തേലതും ആ ടീച്ചേഴ്സും കഴിക്കും ക്ക്ണ്ട് ആ അപ്പയ്ന്ള്ള വൃത്തീം കാര്യങ്ങളൊ
ഓലെ ക്ലാസ്ക് കൊട്ന്നാട്ടാണ് ടീ
ടീച്ചേഴ്സ്ന്നയെന്നെ പണ്ടൊക്കെന്നർഞ്ഞാല് ടീച്ചേഴ്സറൂമുന്നുംകു കുട്യോളാ ചെറുപയറും ചോറും
ആ അതല്ലല്ല ഇപ്പങ്ങനല്ല
അല്ല
ഉം ടീച്ചേഴ്സ് നല്ല കൂട്ടാന് നല്ല ചമ്മന്തിയോ എന്തേയാഎരും പുളിള്ള കൂട്ടാനും കൊണ്ട് തരുംപറഞ് ന്ന്ട്ട്കുട്ട്യാളെ റൂമ്ന്ന് കുട്ട്യാളൊപ്പത്തിനൊപ്പം ഇരുന്ന് വെളമ്പി കൊട്ത്തും അങ്ങനെതിന്നാണ്ന്നറിയും
ക്ക് ത്ക്കൊ പകുതി കൊണ്ടായി തട്ടാണെന്താ നമ്മളറിയിലല്ലോ മ്
ടീച്ചേഴസും കൈക്ക്‌ണ്ട് പറഞ്
മ് മ്
മോള്ങ്ങനെവന്ന് പറയിണകാണാ
ഉം
ഉം ഉം ടീച്ചറ്ന്ന് ആ ചമ്മന്തി കൊണ്ടന്ന് ഈ ചമ്മന്തി കൊണ്ടന്ന്ന്ന്
ആ... മക്കളേ കൂടി തൃപ്പിത്യാക്കുമ്പോ രസാണ് ഞോ കുട്ട്യളെന്നും കൂട്ടാന്ട്ത്താല് ഞമ്മക്കും തൃപ്പത്യാണ്
ആഹ് ആ..
ഓര് മ്മളെ മക്കളെന്ന്ട്ത്ത്ന്ന് പറയിമ്പള് മ്മക്കും തന്നെരു ഊറ്റാണല്ലോ
ഊറ്റാണ് അതന്നെ.
സംബന്തിയെന്നെപ്പളും ആരും എല്ലാരും കൊണ്ട്രലില്ലാലോ ഒക്കെപ്പാ ഉർലകെയങ്ങും പ്പപിന്നെ ആ സോയാബീന് കോളിഫ്ലവറ് ഞ്ഞിപ്പോ അ അതക്കെപ്പൊ പറ്റൊള്ളൂ ഉം ആത് ഫ്രൈയാക്കിയത് അയ്നൊക്കെ എ ഈ സോയാബീനൊക്കെ പൊരിച്ചാ എത്രങ്ങാനും എണ്ണ കുടിച്ചും
ആ.. ഇ എണ്ണന്റൊരു സാധനാണ്
ആ.. അത് വേവി ച്ചാണ്ട് ക അങ്ങനെ കൊടുക്കാണെങ്കി കൊയപ്പല്ല്യാ ഇത് പൊരിച്ചതേ പറ്റൊള്ളൂ അത് എണ്ണ പാർന്ന അതയ്ല്ണ്ടാവന്നല്ല
പറ്റൂല്ലതന്നെ
മീവം അയ്ലങ്ങട് കുടിച്ചും
എണ്ണെ കുടിച്ചും
കുടിച്ചാ അ ഞമ്മള്നെക്ക്മ്പന്നറിയാലെ ണ്ണങ്ങനെ ഉറ്റും
ഉം.. അത്ങ്ങട് തെളപ്പിച്ച്മ്പാ എണ്ണങ്ങട് കൊയ്യ ല്ലേ
ഉം അതേക്ക് പറ്റൊള്ളൂ ആ ആയിക്കോട്ടെന്നാല്